ഹലോ കേൾക്കാമോ.
ആഹ, കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം.
നല്ല വിശേഷങ്ങൾ. എന്തൊക്കെ നിങ്ങളെ വർത്താനം.
നല്ലതെന്നെ ഇപ്പൊ രാവിലെങ്ങനെ.
ആഹ, ചായിം കടിയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞോ? ചായണ്ടാക്കിയിലേയ്ക്ക? ഹലോ കേൾക്കുന്നില്ലേ?
മഴണ്ടാവടേ? ഇല്ലല്ല.
ഇവിടൊക്കെ ലീവെന്നെയാണ്. ലീവാണ് മഴ ഉണ്ടോ?
മഴ ചെർതായിട്ടിങ്ങനെ പെയ്യീണ്ട്. ഇന്നലെ രാത്രി തൊടങ്ങിയ മഴ
ആഹ എ, ന്താ കടി ഇണ്ടാക്യെ.
അടിയൊന്നും ഉണ്ടാക്കീട്ടില്ല. അവടെ ദോഷമാവുണ്ട്. പിന്നെപ്പ ആ ഇപ്പൊ. ച്ചരായിട്ടുല്ലേണീ മക്കളൊന്ന അവർക്ക് സ്കൂളൊന്നും
ചെറിയ മകൾ രാവിലെ എണീക്കും. മറ്റൊൾക്ക്. സ്കൂളുണ്ടാവുണ്ട് ഓളിപ്പം ഒറങ്ങാ.
ആക്കെ എത്ര വയസായി?
ചെറിയ ആൾക്ക് ഒന്നിനും.
ആഹ,
ഉം. മറ്റാള് സ്കൂൾക്ക്ക്കോണ്ട് എൽ. കെ. ജി.
അതെയ ആഹ, രണ്ട് മക്കളാ?
താവ് എന്ത് ചെയ്യുണു. ആഹ, രണ്ട് മക്കളാ.
ഇവിടെ ഒരു ഇന്ത ഓഫീസിലാണ്. കോളേജില് ആണ് എനിക്ക് മൂന്നാൾക്കാര.
അതോ?
ഇവിട
ആഹ,
നിക്ക് മൂന്നാളാണുള്ളത്. ഞങ്ങെലെന്നെ ളുണ്ട് മൂത്താള് അഞ്ചാം ക്ലാസ്സില് മോൻ രണ്ടില്.
ആഹ, അങ്ങനെയാണ്ല്ലേ പഠിക്കണൊക്കെ ഉണ്ടോ?
പഠിക്കും കുഴപ്പൊന്നുല്ല. അ കാര്യം നോക്കി അങ്ങന പഠിക്കും.
ആ, അത് ശരിപ്പം വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല. മുൻഗണനയുള്ള കാലഘട്ടല്ലേ?
ആ, അതെ.
ഉം. നല്ല ഞമ്മള് നല്ല പഠിപ്പിചൊടുത്താൽ തന്നെ ഉള്ളൂ ഓല് പഠിക്ക.
ആഹ, ഇവര് പിന്നൊയിരുന്നു പഠിക്കും. വന്ന് കഴിഞ് അവരെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തുള്ളു.
യുഗംന്നല്ലല്ലോ ഇപ്പഴത്തെ കുട്ട്യേള് വാശി കൊടുക്കണ
അതെ അവര് അവരെ പഠിക്കുന്ന കാര്യ ഇതിലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ. കെടന്നൊറങ്ങുണുള്ളൂ.
സി. ബി. എസ്. സി സ്കൂളാണോ?
ആ, സി. ബി. എസ്. സി ആണ്.
ആ അത് ശെരി അപ്പ പിന്നെ ടീച്ചർമാർ ഒന്നുംകൂഡി
ആഹ, നോക്കൂ അവിടുന്ന്ന്നെ പക്കിൽ കഴിഞ്ഞു ഇട്ട ഏകദേശം വരെ പിന്നെ എഴുതാനൊക്കെ ഉണ്ടങ്കിലേ ഉള്ളൂ.
ആഹഅത് ശരിയാണ്ആഹ ഇങ്ങക്കെങ്ങനെ അമ്മായി അമ്മക്കെഉണ്ടാവീട്ട്ല്
ആ ഇവിടെല്ല വേറെ വീട് വെച്ച് മാറിയതാ
ഭർത്താവിന് അനിയനും ഏട്ടനൊക്കെ ഇല്ലേ
ഇണ്ട് ഇണ്ട് ഇവര് നാലാംആൺ കുട്ടികളാ
ആഹ പെങ്ങമ്മാരില്ല
മൂന്നാമത്തെ ആളാണ് ചേട്ടൻ. അപ്പൊ അവിടെ അച്ഛനും അമ്മയൊക്ക
ആഹ അങ്ങനെയണല്ലേ ആഹ
മാറിയതാ
ഞങ്ങളിപ്പോ വേറെ പോയിട്ടൊന്നുമില്ല ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഇമ്മിഇപ്പയും ഒക്കെ ഉള്ളത്
അതെയഉഹു
പിന്നെന്താ ഉച്ചക്കൊക്കെ കൂട്ടാനൊക്കെ ഇണ്ടാക്കണ
ഉച്ചക്ക് എന്താന്നുള്ള തീരുമാനം ആയിട്ടില്ല
ആഹ് അവിടെ ക്കെ നല്ല മഴയാണോ ഇവിടെക്കെ നല്ല മഴയാണ ഇപ്പോ ഉം
ഇന്നോട്ട് നല്ല മഴയ
ആഹ അത് ശരി ഇവിടെ ഒന്ന്ത് ഒന്ന് തോർച്ച ഉണ്ടായാ പിന്നെ കൊറച്ചന്ന കഴിഞ്ഞാ പിന്നെ അതിലേറെ വലിയ മഴ പെയ്യാണ് ഇവിടെ അടുത്തൊരു കൊള ഉണ്ടേ ഞങ്ങള് കൊളത്തക്ക് തി അലക്കാനൊക്കെ കൊളത്തക്കാ പോകാറ് പക്ഷെ ആ കുളക്കെപ്പൊ നിറിഞ്ഞിട്ടാ നിക്കണ് അലക്കനെന്നു പറ്റണില്ല അതുകൊണ്ട് കുട്ടികളിട്ട് പോകാനും പേടിയണേ കുട്ടികൾ അതിലു ചാടൂലേക്ക്
ബുദ്ധിമുട്ടുണ്ടാ
ആഹ് ഏ
വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാ
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകണ്ടല്ല കുളത്തിലകുമ്പോ വേഗം അലക്കി പോരാലോ ആഹ്
അലക്കൾ ഇത് നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് അലക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ വാഷിംഗിമെഷീൻ ഉള്ള കാരണം തന്നെയായിരിക്കും
ആഹ് നിങ്ങൾ വാഷിംഗ് മെഷീനെ ഉപയോഗിച്ചന്ന് എന്റെ വീട്ടില് പൂച്ചുണ്ടോ വളർത്തണതാ
അപ്പുറത്തെ വീട്ടില പൂച്ചാണ് അതിങ്ങനെ വന്നണ്ടൊക്കെയോ പറയുന്നുണ്ട്
ആ അയിന് ചിലപ്പോ വിശന്നിട്ടാവും ഇപ്പ മഴയും കൂടിയല്ലേ
ആഹ് അത് ചെറുതാണ് അപ്പ അത് ഇടക്ക് ഞാൻ എന്തെങ്കിലും ഫുഡ് ഇങ്ങനെ പുറത്ത് കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്
ആഹ അവിടെങ്ങനെ ലോ ആഹ ലോകകപ്പിലൊക്കെ അവിടെ കാണാറില്ലേ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട്
ആഹ് അവിടുത്തോലൊക്കെ ഏതാ ടീം
ഏ
ഏതാ ടീം
ഇവിടത്തെ ഏതാണ് ഞാന് ഞാനിപ്പ ക്കങ്ങനെ കറക്റ്റ് ശെരിക്കറില്ല
ആ അർജന്റീന അങ്ങനെക്കെ ബ്രസീല്
ആ ഇവടെ മക്കളൊക്കെ താ ഓരോന്ന്തായിക്ക് ക്ക്ണ്ട് അർജന്റീനയുടെ ജേഴ്സിയൊക്കെ വാങ്ങി പ്പയ്ന്റതൊക്കെ കഴിഞ് ട്ടോ
അത് ശെരി ഓരെ ക്ക കാൺണ്ടാവൂലേ നിങ്ങക്കങ്ങനെ ഒട്ടും താല്പര്യണ്ടാവൂലല്ലേ ആ അത് ഉം
ത് പിന്നെ അർജന്റീനേടെ കളിയൊക്കെണ്ടെങ്കില് ന്നങ്ങനെ കാണാന്നല്ലാതെ ഇവിടെകുറെ കുട്ട്യാള് അങ്ങോട്ടും ഇങ്ങോട്ടേ
ആ അവർക്കതൊരു ഹരാണ്പ്പൊ ഉം ആ അത് ശെരി
ആ അയിന്റെതൊക്കെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കൊടുത്തു ഇവിടെ ഓരോ ഇല്ല മക്കളോരോന്നാണ്
ഓരോ കട്ട് ഔട്ടൊക്കെ കണ്ടാത്തെന്നെ എന്തോര് വെൽപ്പ റോഡ് സൈഡും ഒന്നും കാണാ തന്നെല്ല പ്പൊ വല്യ വല്യ ഫ്ലക്സൊക്കെ തൂക്കിട്ടേ ഉം
ആ പിന്നെ എന്താണ് ചായക്കടി ഒക്കെ ണ്ടാക്ക്യോ
ആ ചായക്കടി ദോശേം ചട്നിയാണ്
അത് ശെരി ആ
ഉച്ചക്ക് അവര് രാവിലെ നേരത്തെ കഴിക്കും അപ്പൊ രാവിലെ ണ്ടാക്കും നാർത്തെ ഉച്ചകക്കി
അത് ശെരി നേർ
ഇനി വല്ലെ കുമ്പള ക്കറിയോ എന്തൊക്കെ ണ്ടാക്കണം പയറോ പയറ്ണ്ട് ഫ്രിഡ്ജിലിരി ക്കുണു അത് നുർക്കിവെച്ച്ക്കുണു
ആ വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഉമ്മേം ഉപ്പി പിന്നെ ഹസ്ബൻഡ് മറ്റേ ഭർത്താവിന്റെ ഏട്ടനും ഭാര്യയും കുട്ട്യാളും ഞങ്ങളും
ആ എല്ലാരുണ്ട്ല്ലേ
ഉം
അ എല്ലാരും കൂടി ആവുമ്പോ പണിണ്ടാവുംല്ലെ
അല്ല അത് വേം കഴിയും കുട്ട്യോളെ കാര്യാണ് കുട്ട്യോളെ ഓൽ ക്ക് തിന്നാൻ കൊടുക്കാനും ഒക്കെ കൊറെ ടൈമ്ട്ക്കും വേറെ വിഷയൊന്നുല്ല പണിയാളൊക്കെ നേരത്തെറങ്ങു ഒരുങ്ങേ
ഞങ്ങളാദ്യം ഇത് പോലെ എല്ലാരും കൂടി ഒ പിന്നെ പിന്നെ ഞങ്ങള്
ആ അങ്ങനെണ്ല്ലേ ആ നിങ്ങളെങ്ങനെ സ്കൂളൊക്കെ പഠിക്കുമ്പോ മോഹിനിയാട്ടം അങ്ങൻത്തേനൊക്കെ കൂടിന്നോ
ആ ഞാന് ഡാൻസ് പഠിച്ചിട്ട്ണ്ട് ഇങ്ങനെ കളിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ചക്ക
ആ അയ്ന് ഇങ്ങക്ക് സമ്മാനൊക്കെ
മ്മാനങ്ങൾന്ന് പറയാന് ങ്ങനെ നമ്മള് സ്കൂള് മത്സരത്തിനൊന്നും കിട്ടിട്ടില്ല സ്കൂൾ പരിപാടികളിലും കാര്യങ്ങളിലൊക്കെ പിന്നെ ഇപ്പഴുണ്ടാവും നമ്മക്ക് ആ അങ്ങനെ നമ്മുടെ അമ്മമാരുടെ കളിയൊക്കെണ്ടാവല്ലോ അതൊക്കെ ഞങ്ങള് സെറ്റെയ്യും അങ്ങനെയാ ചെയ്യ മത്സരത്തിനൊന്നും അങ്ങനെ പോയിട്ടില്ല
അല്ലാടി ഉപേതാ
എനിക്ക് ഞാൻ തന്നേ ഡാൻസ് തന്നെയാണ് ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലോ ഡാൻസ്
നമുക്ക് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമാണ്
ആഹ് ഞാന് ഭരതനാട്യം മോനിയാട്ടം കുച്ചിപ്പുടി ഇതൊക്കെ കഴിഞ്ഞതാണ് അരങ്ങേറ്റൊക്കെ
കുച്ചിപ്പൂടിയൊക്കെ കഴിച്ച്ന് ആഹ് അത് ശെരി ആ
ഉം അതൊക്കെ കഴിഞ്ഞു പക്ഷെ എന്റെ മക്കൾക്കൊന്നും ഡാൻസിനോട് താല്പര്യമില്ലാട്ടോ
ആഹ് ശരി
മക്കൾ
കുട്ടികള് അങ്ങനെ തന്നെയാ കുട്ടികളെ നമ്മളൊക്ക ചെറിയ ഇതൊക്കെ കൊടുക്കേനു പരിശീലനം ഉം
ആഹ് പക്ഷെ താല്പര്യം ഇല്ലേ ഇവർക്കൊന്നും എന്റെ മോള് പിന്നെ എന്ത് ചെയ്യ്ന്നറിയാവോ അവ്ക്ക് ഇതിനോടാണ് ഈ പ്രസംഗല്ലേ
ആഹ് പ്രസംഗിക്കുന്നുണ്ടോ ആഹ്
ആഹ് അതിനൊക്കെ പോയിട്ട്പ്പോ ഫസ്റ്റൊക്ക കിട്ടീട്ടുണ്ട്
ആഹ് അത് ശരി
കലോത്സവത്തിനൊക്കെ പോയിട്ടേ ഉം ആകഴ്തിനോടാണ് താത്പര്യം പ്രസംഗം മലയാള ഇംഗ്ലീഷ്.... ഏഹ്
അടച്ചിടക്ക്
രാത്രി ചപ്പാത്തി ഉണ്ടാക്കലില്ല വാങ്ങിക്കലാണ് കൂടുതലും
അങ്ങനെ ഉണ്ടേ
ചപ്പാത്തിയാ കൂടുതൽ വാങ്ങ പിന്നെ ദോശൊക്കെ ഉണ്ടെങ്കി രാത്രി പിന്നെ ചോറ്ന്നില്ല മക്കൾക്ക് ചോറിനോട് താൽപര്യം
ആഹ് ഇവിടെയാണ് എന്ക് ചപ്പത്തിയാണ് കാര്യം അപ്പൊ പിന്നെ.... അയിനായിട്ട് നിക്കണം കൊറച്ച് ടൈം ഉം
ഞാൻ പിന്നെ ചപ്പാത്തി കുക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നൂട്ടാ പിന്നെ എന്താ പറയാ. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് അവിടെ പനി ഉണ്ടോ.
ഉണ്ടാക്കല് ഇല്ല.
ഇല്ല പനിയാണ് പനി സീസണ് അല്ലേ പനി.
ആ ഇവിട. പനി മാറിയതാ ഒരാഴ്ച ആദ്യം മൂക്ക്ക് പനിയായിരിക്കും.
ആഹ് ഈ കൊതുക് പരത്തിട്ടേ ഈ ടെങ്കിപ്പനി ഇണ്ട്. അപ്പ അവിടെ ഉം ആഹ് ആഹ് ഞങ്ങള് ഇവിടെ ഈ ഏരിയക്ക ഡെങ്കി വൈറസ് നല്ലോണ്ടാ അത് വേം പകരേം ചെയ്യും.
ആഹ്. പകരും എന്തെങ്കിലും ഇതാവുമ്പൊ വേം ഡോക്ടറടുത്ത് പോയാ മതി. വെച്ചൊണ്ടിരിക്കണ്ടാ ഇവിടെ ഈ രണ്ടാൾക്ക് ചെറിയ ആൾക്കൂടി അത്ര പനിക്കാത്ത.
ആഹ് അപ്പൊ ഇപ്പ ചെന്നോര്. രക്തം ടെസ്റ്റ് ചെയ്യൊക്കെ പറയാണ് ഇനിപ്പ അറിയില്ല ഓ എങ്ങനത്തെ തരം പനിയാണ് പക പച്ച പനി വേയറ്ണ്ട് ഡെങ്കി പനി വേയറുണ്ട് ഷിഗല്ലാ പല ഐറ്റം പനികളാ പോ..... അപ്പ നമ്മള നാടിന്റ നല്ല....
അതെ അപ്പൊ എന്തായാലും. എസ് നല്ലതാണ് ഇത് ഇവർക്ക് പകർച്ചപ്പനി പനിയാണ്.
ആഹ് ഇവിടെയും തന്നെ ഇന്നലെ കുട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പൊ അവൾക്ക് പകർച്ച. പനിയാണ് ന്നാ അർഞ്ഞത് ഡെങ്കി ടെസ്റ്റ് ഒക്കെ ചെയ്ത് പഷേ അയ്ന് കൊ യ്പ്പല്ലാന്നാ പർഞ്ഞേ അപ്പളരു സമാ പ്രനായതേ ഈ കുട്ടികൾ കുട്ട്യാൾക്ക് പിന്നെ ആ ആഹ് പേടിയല്ലേ. പിന്നെന്താ